ഓ കേക്കുന്നുണ്ട് ആഹ ക്കെ
ആഹ കേൾക്കുന്നുണ്ട് എന്താ അവിടെ സുഖല്ലേ
ഹ സുഖം അൽഹംദുലില്ലാഹ് റാഹത്തായി പോണ്
ചായക്ക കുടിച്ചാ വൈകുന്നേരം
ചായ കുടിച്ചു മഹ്രിബ് നിസ്കരിച്ചു ഖുർആൻ ഓതി ഇരിക്ക
ഉ ഞാനും നിസ്കാരൊക്കെ കഴിഞ്ഞ ഇങ്ങനെ മോന്റെ ഒരു ഇതൊക്കെ അടിക്കാണ്ടയിരിന്നു അപ്പൊ ഇങ്ങനെ മഷീന് മ്മേ രുന്നതാ കുറച്ച നേരെ
മെഷീൻ ഇരുന്ന് കഴിഞ് അടിച്ച കഴിഞ്ഞോ
ഇല്ല ഇല്ലയ വ അപ്പൊ ഇങ്ങനെ മെസ്സേജ്
അങ്ങനെ മെസ്സേജ് ഇങ്ങനെ കണ്ടുല്ലേ
ആ ആ എന്തന് സ്പെഷ്യൽ ചായക്ക്
ചായക്ക് ഞാാന അങ്ങനെന്നും ഉണ്ടാക്കലില്ല
വൈകുന്നേര ല്ലേ
ചോച്ചാൽ ഇൻക്ക് ഏറ്റ ഇച്ചവവിടെ സധനം പഴം മ്പൊരിയാണ് പയംമ്പൊരിക്ക് എണ്ണ വേണം
ആ ഇൻക്കും ഇഷ്ട്ടാണ് പയംപൊരി, ഞാന് ഞാനും കൂടുതൽ പയംപൊരന്നെ ഇണ്ടാക്കല് കൂടുതൽ എൻക്ക് ഇഷ് ഷ്റ്റം പയംപൊരന്നെ, അവിടുന്ന് എന്താ ഒരു ഒരു ഭയങ്കരോരു ശബ്ദം?
സൗണ്ട് ഇണ്ടോ? ഇവിടെ
സൗണ്ട്.
ഫോണിന്റെതായ്. തെരഞ്ഞെടുപ്പ്. ആഹ. എന്നാലും കേക്കണില്ലേ?
ആഹ കേൾക്കുന്നുണ്ട്, ഞാൻ നോൽമ്പ് ഇൻണ്ടായിരുന്ന് എനി ക്ക്. അപ്പൊ ഹഅ പൊരികടി പൊ പൊറ്ത്ത്ന്ന് കൊണ്ട് വന്ന് ആഹ.
ഇപ്പ കേക്കുന്നില്ലല്ലോ?
ഇപ്പള് ചാലില ഇപ്പ കേൾക്കുന്നില്ല ഇല്ല, ഇല്ല. ഇല്ല
പറയൂ
പൊറ്ത്തൊക്കെ പോവല്ണ്ടാ ഫുഡൊക്കെ കഴിക്കാനും
ഉം എപ്പോഴെങ്കിലും ആ വല്ലപ്പ് പ്പോയെങ്കിലൊക്കെ പോകും അല്ലാതെ നമ്മള് കൂടുതൽ പോവാ ആഹ് കൊഴപ്പല്ലട്ടോ എപ്പളെങ്കിലൊക്കെ മാസത്തിലൊരിക്കലൊക്കെ പോയി ചായുട്ച്ച് പോരും മാസത്തില് രണ്ടു മൂന്ന് മാസം കൂടുമ്പോ ട്ടിങ്കിലൊക്കെ പോകും പിന്നെ ഞാന് ഇൻക്ക് വല്ലാതെ ചൂണൊന്നും ഇഷ്ടല്ല അപ്പൊ ഞാൻ പിന്നെ ആരിം നിർബന്ധിക്കലില്ല
ആഹ് അതെ ഇവിടീം ടൂർ എപ്പ് എപ്പ്ളങ്കിലൊക്കെ അട്ത്ത്ള്ള പാർക്ക്ക്കൊ പോവും പിള്ളേരെ കൂട്ടി
അതെല്ലേ
ഇവിടെ അടുത്ത്ക്ക് ആഹ് അടുത്തൊക്കെള്ളോട്ത്ക്ക് പോയി വരും പിന്നെപ്പോ എന്താണ് ഇതുവരെ ചൂടല്ലായിര്ന്നാ കൂടുതല് പോവലെന്നെ രാത് രാത്രിക്കെയിരുന്നു
ഉം അതെ അതെ
ഉം അവിടൊക്കെ മഴയ്ണ്ടാ
ഓ ഇവടെ മഴ ഇല്ല ഇന്ന് നല്ല വെയിലേനു
ഏഹ് ഇവടെ മഴ പെയ്തിട്ട് നാലീസയ്ക്ക്ണ് നല്ല വെയില് മഴേന്റെ ടൈമില് തീരെ മഴയില്ല
അതെ അതെ അതെ അതെ എന്തോര് ചൂട് ഇന്നൊക്കെ തല പൊട്ടി ചൂട്
ആ നല്ല ചൂട് ങ്ങള് കൃഷിയൊക്കെ നടലുണ്ടോ അല്ലെങ്കി
ഞാൻ കരോളിലായി ദേനിക്കിഷ്ടല്ല
ആ അടുത്ത വീടിന്റെ അടുത്ത് ഇതൊക്കെണ്ടോ വയില് പാടവൊക്കെ ഒണ്ടോ
പൊഴെണ്ട് പൊഴെണ്ട്
വീടിന്റെ അടുത്ത്ല്ലേ
അതെ അതെ പോയ വീടിന്റെ തൊട്ടട്ത്ത്ണ്ട് അശ്
ആ അതെ അപ്പൊ നല്ല രസണ്ടാവും കുളിക്കാൻ പോവാലും ഞങ്ങളിവടെ വീടിന്റട്ത്ത് തൊ ട്ടട്ത്തൊന്നുല്ല്യാ
അതെ ലെ കുളിക്കാ നല്ല രസ പക്ഷെ എന്താറ്യോ ഇപ്പൊ ഞങ്ങക്ക് ഞങ്ങളെ വീടിന്റ ട്ത്ത്ണ്ടായിട്ട് അത്ര വെല്ല്യ മ്മക്ക് ആഗ്രഹൊന്നുണ്ടാവൂല്ല. പക്ഷെ എവിടെന്നെങ്കിലും ബന്ധു വീ ട്ട്ന്നൊക്കെ വെര്നോൽക്ക് പൊഴാന്ന് പറഞ്ഞാ ഭയങ്കര ഷ്ടാ
ഇഷ്ടാവും ആ ആ
നമ്മള് ഡെയ്ലി കാണ്ന്ന് ഇപ്പ ഞാൻ ചെർപ്പത്തൊക്കെ ഇൻക്ക് പോയാ ഭയങ്കര ഇഷ്
ആ ഡെയ്ലി കാണുന്നവര്ക്ക് പ്രശ്നണ്ടാവൂല പൊർത്ത്ന്ന് വന്നോര് ക്ക് ഭയങ്കര ഇതാവും
ഭയങ്കര ഇതാ അമ്മക്കെന്താ അമ്മളെന്നും കാ
ആ അതെ ഞങ്ങളെവടെ വീടിന്റെ അട്ത്തൊന്നുല്ല്യാ
ഞ്ഞെ തിരുമ്പാനൊക്കെ ണ്ടെങ്കിൽ കൂടുതല് പോവൂട്ടോ
ആ ആ
നിങ്ങളുടെ ദൂരെയാണോത് ചാലിയാർ അതോ
എങ്ങനെ
നിങ്ങളെ അവിടെ ഭാഗത്തു കൂടെ പോണ പൊയെതാ ഞങ്ങക്ക് ചാലിയാറാണ- അതെതാ കല്യാണംന്നെ
ആ ആ
പിന്നെ വീട്ടില് ഏഹ് നേരത്തെ എണിക്കൊക്കെ ചെയ്യോ പണിയൊക്കെ വേഗം കഴിയോ
വിചാരിച്ചാൽ വേഗം കഴിയും
അതെല്ലാരുകുടെ അങ്ങ തന്നെയാണ് എന്തേന് ഇന്ന് ഉച്ചക്ക് ഫുഡ് എന്തായിരുന്നു മീൻ കിട്ടിയോ ചിക്കനാ
പിന്നെ
വീ വീട്ടില് ഉച്ചക്ക് എന്തെ ഫുഡ് എന്തായിരുന്നു ചിക്കനും മീന്
വേറെ എന്തൊക്കെയാ
വേറെ സുഖാണ്
ഹലോ
ഹലോ കേൾക്കണില്യ കേൾ
ഹലോ
കേൾക്കുന്നില്ല
അല്ല എന്ത് പറ്റി
കേൾക്കണില്ലേ
ഹലോ
കേൾക്കണില്യ
ഹലോ
കേൾക്കണില്ലേ എനിക്ക്
ഹലോ എന്ത് വച്ചിയോ
കേൾക്കണില്യാ
ആ തീർക്കുന്നുണ്ട് അതെ ഫോണിലെ
എന്റെ ഫോണ് ചെറിയ എന്തോ എന്തോ കംപ്ലയിന്റ് ഉണ്ട് തോണിണ്ട് എന്തോ
മ് അതെ അതെ എന്തൊക്ക ഉണ്ട്
ആഹ് ആ ഇവിടെ റേഞ്ച് ഇണ്ട് ഇവിടെ ഞാന് വീടിന്റെ മേലാണ് സിറ്റ് ഔട്ടിലാ ഇരിക്കണെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവുമ്പോ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും
ആഹ് അതെ ഓക്കെ നല്ല സൗണ്ട് ഫോണൊക്കെ ഫസ്റ്റ് സൗണ്ടില്ല ഞാൻ ഹെഡ്സെറ്റെക്കും എന്നിട്ട് പിന്നെ സറ്റ് വെക്കാതെ ചെിലപ്പോം നല്ല സൗണ്ട് ഇപ്പങ്ങള് കുറച്ച് നേരത്തെ വചത് നല്ല സൗണ്ടേനി പിന്നെ പെട്ടന്നങട് പോയി
ആഹ് ആഹ് ആഹ് അത് ശരി
ആഹ് അപ്പൊ അത് അതാണ്
ആഹ് പെട്ടെന്നന്നെ ശബ്ദം പോവൂലേ
ആഹ്
ഹെഡ്സെറ്റ് വെച്ചാണ് സംസാരിക്കണെ അതാണ് ചിലപ്പോ പെട്ടെന്ന് തന്നെ കട്ടാവുന്നത്
അല്ല ഞാൻ ഹെഡ്സെറ്റ് വെച്ചട്ടൊന്നല്ല ഹെഡ്സെറ്റ് വകാതെ സംസാരിച ചെൽപെന്റെ ഫോണ് എന്തോ കംപ്ലയിന്റ് ആണ്
ആഹ് അതെ ഉം
അതാണ്
പിന്നെ ഒന്നു ഉച്ചെക്ക് എന്തായിനു സ്പെഷ്യല്
ഉം സ്പെഷ്യല് സ്പെഷ്യലൊന്നുല്ല സാധാ ചോറും കറിയന്നെ
ഭയങ്കര പണിയാ മീന് വരുന്നേ ഇല്ല ഉം
ആഹ് ആ മീന് ഇതില്ലല്ലേ
നല്ല വിലയാണ് ഇപ്പൊ
ആഹ് ആഹ്
നല്ല വിലയും ചിക്കൻ കൂടുന്നാലും ചിക്കൻ എന്നും കൂട്ടുമ്പോ മടക്കും ചെയ്യും
ആഹ് ആഹ്
എന്റെ മക്കളാണെങ്കിൽ പച്ചക്കറി ആ മീൻ മടുകൂല മീൻ മടുപ്പേ വരുല മക്ക് എത്ര കൂട്ടിയാലും ഇനിപ്പോ ഒരു മീന് ഉണക്കലായാലും മീൻ പച്ചമീനൊക്കൊയാല് നമുക്ക് മടിപ്പേ വരൂല പറയാ
ഉം മട്പ്പരൂല
ആഹ്
അപ്പം
കുട്ടികളെ സ്കൂള് മദർസൊക്കെ എവിടെ അടുത്ത് തന്നെ വീടിന്റെ അടുത്തന്നെ
ആഹ് സ്കൂൾ മദർസൊക്കെ വീടിന്റെ അടുത്ത് തന്നെ ഇവിടുന്നൊരെട്ട് ഇതല്ല ഇവിടന്നോരു പത്തിറ്റൊക്കെ നടക്കാണ്ട് ഇവിടുന്ന് പത്തിറ്റൊക്കെ നടക്കാണ്ട്
നടന്നോ
നടന്ന് വണ്ടിക്ക് പോണ പോലും ഉണ്ട് നാട ന്നോണ പോലുണ്ട്
ആഹ്
ഉം
രാവിലെ എന്താ കേറനും ഫുഡ് ഒക്കെ ഉണ്ടാക്കല്
രാവിലെ ഞാന് വെള്ളപ്പം നൂൽപുട്ട് ഇടിലി ഇഡലി ഉണ്ടാക്കുലാ വെള്ളപ്പ എല്ലാം ഉണ്ടക്കും എല്ലാ സാനോം ഉണ്ടാക്കും ഓരോ ദിവസം മാറി മാറി ഉണ്ടാക്കുള്ളൂ ഉം മക്കൾ ആയിട്ടില്ല
ആഹ് അയ്ശേരി ആയിട്ടില്ലല്ലേ
ല്ല പിന്നെ എന്തോ ക്ക് വേറെ
വേറെ സുഖാണ്
ഉം നിങ്ങകെത്ര
ൻക്ക്‌ മൂന്നാള് ഒരാള് പത്താം ക്ലാസ് എസ് എൽ സി മോന് ഞ്ചില് മോള് രണ്ടില് ചെറുത്
ചെറുതില്ലേ പിന്നെന്തൊക്കെയ വീട്ടില് എന്തൊക്കെയുണ്ട് കൃഷികളൊക്കെ ഉണ്ടോ
വീട്ടുകള് വീട്ടില് കൃഷികളൊന്നുല്ല ഞങ്ങളെ വീട്ടിൽ ഇതുണ്ട് ചക്കണ്ട് മാങ്ങണ്ട് അങ്ങനെയൊക്കെള്ള ഇതൊക്കെ ഉണ്ട് ഉം അല്ലാതെ കൃഷിച്ചിട്ട് നടന്ന പരിപാടിയൊന്നുല്ല പിന്നെ അടുത്ത വീട്ടുകർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരോ
ചക്കെ മങ്ങേക്കെ തിന്നാലോ
ഇഷ്ട്ടം പോലെണ്ട്
അതെല്ലേ
ഉം അതൊക്കെ ഇഷ്ടംപോലുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലന്നൊല്ല ആഹ് അതൊക്കെ ഉണ്ട് താറാവ് കോഴി ആഹ്
താനെ
അതൊക്കെ ഇഷ്ടമാണ് നിക്ക് അതിനെക്കാട്ടി കൂടുതലിഷ്ടം നിക്ക് ചെടീനോടാണ് ആഹ് ചെടി ആ ചെടി ഉണ്ടാക്കും പോന്നല്ലോ പിന്നെ ആദ്യക്കെ ഞാനിങ്ങനെ പൂച്ചനൊക്കെ വളർത്തി പൂച്ചേനൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ പൂച്ച ആ ഊട്ടി പൂച്ചേനേ അയിന്റൊക്കെ പിന്നൊരു പ്രാശ് മാന്തലിട്ടീന് ശേഷം പിന്നെ കൊണ്ട് കൊണ്ടുവന്നിട്ടില്ല വീട്ടി ഇത് എന്നാലും ഇപ്പളും ഇഷ്ട്ടം തന്നെ ആണുട്ട ഇഷ്ട്ടം തന്നെയാണ് ഇപ്പളും കൂടൊക്കെണ്ടാര്ന്നു മേല ര പിന്നെന്തിനാ കൊണ്ടര് കൊട്ന്നരുന്നേ രണ്ടും ഞാന് കൂട്ടിക്ക് കൂ ച്ചില് ഒന്ന് മാ മാൻ ഏതല്ല നഖം തട്ടിപ്പോയി കരുതി കൂട്ടി മാന്തിയതല്ലാരുന്നു ഉം നിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇച്ചന
എനിക്ക് പൂച്ചേന ഇഷ്ടംന്നല്ല എനിക്ക്ങ്ങനത്ത
കോഴികള് കോഴിക്കള് ഇഷ്ടക്കെ തന്നെയാണ് പക്ഷെ ഈ കോഴികളെ പിന്നാലെ ഇങ്ങനെ നടക്കണ നമ്മള് പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ പോലെ പിന്നാലെ ഇങ്ങനെ നടക്കണ വരുമ്പോതിന് കൂട്ടിലാക്കല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല നായ്ക്കള ശല്യണ്ട് മുഴുവം തിന്നും
അതാണ് നായ്ക്കോളും കുറുക്കമാരൊക്കെ ണ്ടെങ്കി പിന്നെ കയൂല്ല പക്ഷെ എന്താറയാ നാടകം വളർത്തിട്ട് നമുക്ക് ഉപകാര പക്ഷേ പൂച്ചനെ വളർത്തിട്ട് ഉപകാരം ഇല്ലല്ലോ
ആഹ പൂച്ചനെ വളർത്തിട്ട് ഉപകാരല്ലേ പക്ഷെ പൂച്ച നല്ല രസല്ലേ
വ രസ പക്ഷെ എനിക്കെന്തോ ര് അങ്ങനെല്ലടാ ന്ന് ചീ പോത്ത് നായ്ക്കളെ പൂച്ചള് കെ അ നമുക് ഓരോരുത്തർക്കുംഓരോ ഇഷ്ടട്ട ഞാൻ അങ്ങനെയല്ലെട്ടോ പറഞ്ഞത്
ആ അതെ അതെ ശെരിയാണ് ഉം എനിക്ക് കോഴെ വളർത്തനൊക്കെ ഇഷ്ടം തന്നെയാണ് ഞങ്ങളെ വീടിന്റെ അടുത്തൊക്കെ കോഴി ഇതന്നെയ്യ കൊണ്ടരും ഓലോ വാങ്ങി കൊണ്ടരും ഒരു ദിവസമായിട്ട് നക്കും പിറ്റേന്ന് നായി കു
ആ ആഹ് അതാണ് അതാണ് പ്രശ്നം
ആഹ് പിന്നെ വെറുതെ കൂടുന്ന് വളത്തി ഒരു കാര്യ ഇല്ല
ഒരു കാര്യല്ല വെറുതത്തിന് അതെ അതെ ആ പിന്നെ പൂച്ചന്നണ്ടെങ്ക വി റ്റക്കാ പിന്നെ
ആഹ് പൂശള പിന്നെ പൊറത്തേക്ക് വിറ്റ്
പൈസ കിട്ടൂലെ അയ്ന് ഊട്ടിപ്പൂച്ചക്ക്
ആഹ് ഊട്ടി പൂച്ചക്ക് പൈസ കിട്ടും
ങ്ങള് വാങ്ങിയതേനി
ആഹ് വാങ്ങിയതായിരുന്നു
ഏ
എന്നാ ശെരി ഞാ വിളിക്കന്ന ആ ശെരി ഓക്കെ